ഹലോ ഹലോ
കേക്ണില്ല്യേ?
ആഹ് പ്പ കേക്ണ്ട്. ഗുഡ് മോണിംഗ്. എന്താ പണി?
ദാ വടെ ചിക്കൻ പൊരിക്ക്യ.
ഏഹ്. രാവിൽ തന്നെ ചിക്കൻ കിട്ടിയോ? ആഹ് ആഹ് ന്ന് വെള്ളിയാണല്ലൊ ല്ലേ ആഹ് ശരിയാ. ആഹ് ആഹ്.
ഇന്നൽ ഇന്നലെ വാങ്ങി പോന്നതാ ന്നലെ വന്ന് വാങ്ങി കായൊക്ക
ആഹ് ആഹ് അഹ്ശരി. എങ്ങനെ പൊരിച്ചേ?
ഇത് സാദാ പൊരി. ഇന്റെ ഞാൻന്നാള് ഇന്റെ അട്ത്തെ മൂത്തമ്മാന്റെ മകളോടെ പോയപ്പോ
ആഹ്
അടെ ചിക്കൻ പൊര്ച്ചത് കണ്ടിട്ട് ഇന്റെ ഹസ്ബന്റർഞ്ഞു അത് നല്ല ടേസ്റ്റ് ണ്ടല്ലോ ന്നർഞ്ഞ്.
ആഹ്
കാരണം അയ്മേ നല്ലോം മസാല പിടിച്ചിട്ട്ണ്ട്. അപ്പ എങ്ങനേ പ്പാ അങ്ങനേ മസാല പിടിക്ണ്, ന്നിട്ട് ഞാന് അന്നത് ഏഹ് അയിന്റെ, രണ്ടീസം കഴിഞാരെ ഹസ്ബൻഡ് ചിക്കൻ കൊണ്ടന്നു. അത് പൊരിച്ചിട്ട് അത് തിന്നപ്പൊ ളാണ് ഈ ഹസ്ബൻഡ് പറയുന്നത്, അപ്പം ഞാൻ ഒന്നോല്ക്ക് വിൾച്ചു നോക്കി. ഇതെങ്ങനെ ഇണ്ടാക്കല് ഇങ്ങള് എങ്ങനെ ഇണ്ടാക്കീനെ അറിയാന്. ഞാൻ മസാല കൂട്ടിം ചെയ്ത്.
ആഹ് ആഹ്.
നമ്മളെ കൂട്ടര് കൂട്ടു ചെയ്തത്, ഓള വിളിച്ചിട്ട് കിട്ടാത്തപ്പോ അത്കഴ് അത് കഴിഞ്ഞര ഓലിണ്ട്ങ്‌ട്ട് വിളിക്കണ അപ്പൊ ഞാൻ ചോയ്ച്ചോക്കി എങ്ങനെയാണ്, നിങ്ങളെ മസാലക്കൂട്ട് എങ്ങനെയാന്ന് ചോദിച്ചപ്പോ, ഒക്കെ നമ്മളെ കൂട്ട തന്നെയാണ് അയ്ക്ക് കൊറച്ച് കടല പൊടി ഇടും,
ഏഹ് കടല പൊടിയോ?
ആഹ്,
ആഹ് ശെരി ചിക്കൻ കേ
ആഹ് ചിക്കന്റെ മസാലേക്ക് കടല പൊടിയിടും
ആഹ്,.
നമ്മള് ഇഞ്ചി, വെളുത്തുള്ളി, പേസ്റ്റ് അതേപോലെ മുളക്, പൊടി മഞ്ഞപ്പൊടി, ഉപ്പ്,
ആഹ്,
പിന്നെ പെരുംഞ്ചീര പൊടി ഒക്കെ ഇടണന് പുറമെ കോൺഫ്ല ആ കോൺഫ്ലവർ, പൊടി ആഹ് കോൺ ഫ്ലവർ പൊടിടും
ആഹ്,
തുള്ളി സുറുക്കെ ഉറ്റിക്കും സുറുക്ക നമ്മള ചിക്കനൊരു, സോഫ്റ്റ്നെസ്സ് കിട്ടാന് ആഹ്, സുർക്ക കൂട്ടണം എന്നിട്ട് പിന്നെ കടലപ്പൊടി ഇട, അത് ഞാൻ ആദ്യായിട്ട് കേക്കാണ് പക്ഷെ ഞാനന്ന് ണ്ടിപ്പന്ന് ഒന്ന് പൊരിച്ചു നോക്കിട്ടുണ്ട്,
ആഹ് ശെരി നമ്മളെ ബജിന്റെ ഒക്കെ മാതിരില്ലേ,
ആഹ് അതന്നെ ബജിന്റെക്കെ മാതിരി, നമ്മളിപ്പ പ്പന്തക്കെ ബജികളാലേ?
ഏഹ് മുളക് ബജി, മുട്ട ബജി എല്ലാം ഉരുള കേഴങ്ങ് ബജി, എല്ല എന്തോണ്ടും ണ്ടാക്ക പൊരിപ്പി ന്നെ പച്ചക്കായല്ലേ,
ആഹ് ആഹ് അതൊരു ബജ്ജിയാ,
ആഹ് അതൊര് ബജി, പച്ചക്കായ അങ്ങനെ വൊർച് ഉ പൊരിക്ക, ആഹ്,
വൈതനം ബജിയാക്കിയത് നല്ലൊരു, അത ഞാൻ വിചാരിച്ചിട്ടുണ്ട്ന്ന് മുകളില് മക്കള് അവിടെ വഴുതന വീട്ടിൽ ഉണ്ടാക്കിയത്ണ്ടായിരുന്നു,
ആഹ് ആഹ് ആഹ്,
ന്ന്ട്ടോല് ഒരു വട്ടം പിന്നെ ഉരുള ഈ വൈദ്യന ട്ട്ട്ട് ബജി ആക്കിട്ട്ണ്ട്,
അത് ശെരി അതിന് തേ മസാല തന്നെ സെയിം മസാല തന്നെ, ഏഹ്?
അത് എൻകറിയൂല എങ്ങനാന്ന്ള്ളെ,
ആഹ് ആഹ് ആഹ്, അല്ല അയ്‌ന്റെ മസാല എങ്ങനാന്നർഞ്ഞാലേ,
അത് അതന്നെ ആയിരിക്കും, കാരണം, ഒ ഒരേ മസാലേലാണല്ലോ ഓല്ങ്ങനെ ഉരുളങ്കെങ്ങ
മറ്റേതൊക്ക ആഹ്, ആയ്
മുക്കി മുക്കി പൊരിക്കണത് എൻക്ക് തോന്നു ഒരേ മസാലന്നേണ് തോന്ന്ണ്
ഉം ഉം അത് കടലപ്പൊടിന്നല്ലേ കടലപ്പൊടിക്ക് അരിപ്പൊടി കൂട്ടുണ്ടോ
ഞാൻ ണ്ടാക്കിട്ടില്ല
ആ ണ്ടാക്കിയില്ല ലേ
ഏഎ അവര് ണ്ടാക്ക്ണ് കണ്ടപ്പോ ഞാന് ഞാനേ ഞമ്മളെ ഈ പച്ചവായ്
പച്ച വായ്ക്ക ല്ല്യേ ആ
ആഹ് അത് പൊരിക്കല്ണ്ട് ആ പച്ച ആ ബജ്ജിയൊക്കെയണ്ട് അ ഞമ്മള പച്ച അ ബജ്ജിയലെ എന്താറ പറയാ എന്താ കായ് പോളെ അല്ല അങ്ങനെ എന്തോന്നൊരു പേരാണ്പ്പെയ്ന്
അഹ് ശരി ആ ആ അഹെങ്ങനെ അയ്ന്റെ മാവെങ്ങനെണ്
അ അയ്ന്റെ മാവ്ക്ക് ഞമ്മള് ഈസ്റ്റ്ടും
എങ്ങനെ
ഈസ്റ്റ് ലേ ഈസ്റ്റ് ഉം
മാവ്ക്ക് ഈസ്റ്റെയ് ആഹ്
ആ കടലപ്പൊടിം ഈസ്‌റ്റും കടലപ്പൊടി എയ്നി അയ്ക്ക് ഇടല് തോന്ന്ണ് ഇത് നല്ലോം പൊള്ളക്കാന് ഈസ്‌റ്റ്ടും ന്റെ അയ് ഐന്റെ പഴം നമ്മളെ കുന്നം വായിക്കന്റെ പഴല്ലേ
ആഹ്
ആഹ് ആപഴയ് അയിന് രസം ന്ന്ട്ട് നല്ല ആ
അത് ശരി
മ്മളെ പൂവമ്പഴത്തിന്റെക്കെ അങ്ങൻത്തെ സെയ്സ്‌
ആ ആ കുന്നം പയം കുട്ടിൾക്ക് മ്മള് പൊടിക്കെ കൊടുക്കണേ
ആഹ് ആഹ് അയ്ന്റെ പച്ച പയം
ആഹ് അയ് ശെരി
അത്ട് ത്തിട്ട് എ എ ഏ തൊലി ചെറുതായ്ട്ടൊന്ന് ഒഴിവാക്ക ന്നിട്ട് ത് കട്ടില്ലാ ല്ലാതെ എരിയ
ആഹ് ആഹ് തൊലിക്ക് ഫുള്ളായിട്ട് കളയണ്ടല്ലേ നമ്മളാ മറ്റേത് മ്മേ ട്ട്ങ്ങാണ്ട് ഒന്ന് വൽച്ചെട്ത്താ മതി ഉം
വെൽച്ച്ട്ട്ടാ എന്നിട്ട് ഈ മാവിലിട്ട് പൊരിച്ച് കഴിഞ് നല്ലോം പൊള്ളച്ച് വരും ന്നിട്ട്അയ് ഒരു സെയ്‌സ് ചമ്മ് ചട്ടീനി ണ്ടാക്കല്ണ്ട് ഞാൻ കൊറെ ആയിട്ട്ണ്ടാക്കിട്ട് ട്ട് അത്യാവശ്യം ന്റെ ഏട്ടത്തിണ്ടാക്കിട്ട് ഓള് ങ്ങ പറർഞ്ഞന്നതായിരുന്നു
ആഹ്
ഈസ്റ്റല്ല അയ്ക്ക്ട്ടിര്ന്ന് ഈസ്റ്റല്ലട്ടോ അല്ല ഞമ്മളതില്ലേ കായംപൊടി
ആ മറ്റേ സാമ്പാർക്കൊക്കട്ണെ ആഹ് ആഹ് ആഹ് അഹ് ശരി ആഹ് അപ്പയ്ക്കാര അയ്ന് ടേസ്റ്റ് കൂട
മുന്നെണ്ടാക്കിയതാണ്
ആഹ് ശരി
പക്ഷെ വിടെ അയ്യ്ക്ക് എ ഒരു എന്തോ ഒരു സെയ്‌സ് ചട്ടിനി ണ്ടാക്കിട്ട്ണ്ടാര്ന്നു
അയ്ക്കോ അയ്ക്ക മറ്റേ വെള്ള ചാട്ട് ചട്നി ണ്ടാക്കിയല്ലേ
അതന്നെ അതിന് എനിക്ക് ഓർമ്മല്ലേ കൊറെ ആയിന് ഒരു അഞ്ചാറ് മാസം എങ്ങനെയാലും ആയി അവിടുന്ന് എന്റെ വീട്ടിൽന്ന് അവിടെ ഉണ്ടായിരുന്നു കുന്ന വൈക്കൻ്റെ ക ഏ പഴം കൊലിച്ചിട്ടുണ്ടായിരുന്നു ആ
അത്യാവശ്യം റേറ്റ് തോന്നുന്നുണ്ടില്ലേ പുറത്തുന്ന് വാങ്ങുമ്പോ
ആ പൊറത്ത്നിന്ന് വാങ്ങുമ്പോൾ അതിന് വിലയുണ്ട് കാരണം മക്കൾക്കൊക്കെ പൊടി ആകുന്ന പഴണല്ലോ
ആഹ് നല്ല സാധനമാണ് പൊടിക്കൂട്ടിലൊക്കെ വരണല്ലേ ഉ
അപ്പം ഹസ്ബൻ്റ് ഹസ്ബൻ്റ് ഒരു വട്ടം വിട്ട് പോയാണ്ട് കൊറച്ച് കൊണ്ടു പോന്ന പിന്നായി
സരി
ഈ പഴ ഇടണ്ട് അങ്ങനെ
ഉം ഉം
ന്ന് ട്ട് ഏട്ടത്തിക്ക് ഞാനിത് പൈപ്പിക്കാ എന്നൊക്കെ വിചാരിച്ചാണ് നല്ല കവറിലൊക്കെ കെട്ടി എടുത്ത് വച്ചു
ഏഹ്
ഏ ഏട്ടത്തി എന്ത് ചെയ്തു ഒരു ഭാഗം ഫ്രിഡ്ജിക്ക് വെച്ചു ബജിക്ക് വേണ്ടി
ഭജിക്ക് ആ ആഹ്
ആ പൈക്കാതക്കണല്ലോ ആഹ് എന്നിട്ട് ഓളത് ഗ്രൂപ്പ് വാട്സആപ്പ് ഗ്രൂപ്പ് വിട്ട അപ്പൊ ഞാൻ ആ
ആഹ് ശരി
ഏ ഇതിപ്പോ എന്താ ഈ കാട്ടിയത് ന്ന് ചോദിച്ചപ്പോൾ ഓൾ പറഞ്ഞ് ഞാനാ പഴ ഉണ്ടാക്കിയതാണ് ഓള ഹസ്ബൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഞമ്മളെ മറ്റേ തട്ടുകടെ ചായപിടിയല്ലേ
ആ
അതാണ് അപ്പം ഓൽ
ആ അപ്പം എല്ലാ കടിയും ഓൽക്ക് അറിയ അറിയാരിക്കൂ ന്ന് വെച്ചാല് ആഹ് വാണല്ലോ വൈകുന്നേരത്തെ കടിയക്കാരം ചായയും കടിയും ആ ആ ആഹ് ആ ഒരേട്ത്ത് എല്ലാ കടിന്റെറെസിപ്പി ഉണ്ടാവുമല്ലോ
ആ ഉണ്ടാവും അപ്പം ഇത് ഇത് അവൾ വിട്ടന്നപ്പോം
ഉം
പിന്നോള നല്ല രസുണ്ട് ഈ ചട്ടിനിയും കൂട്ടി തിന്നാനും രസംണ്ട് എന്നൊക്കെ പറഞ്ഞപോ ഞാനും വേ ആ പൈപ്പിക്ക എടുത്തു വെച്ച് ഫ്രിഡ്ജിട്ട് വെച്ചു പിറ്റേന്ന് ഞാനും ഉണ്ടാക്കി
ആഹ് ശരി
പിന്നെ പൈ പിന്നെ പൈത്ത വേണ്ടാ
ഏ അതെ ടേസ്റ്റ് അതായിക്കൂ രസല്ലേ
നല്ല രസം
ഉം ഞാന് ഒ ആ ഒരു ദിവസം അങ്ങനെ ഇതേപോലെ വീട്ടക്ക് പോകുമ്പോ ആ മറ്റേ ഇതിന്റെ വെയ്ന്ന ആ കടെകേ തട്ടുകട കേറിയപ്പോ പിന്നെ എന്നോട് പറഞ്ഞ് ഹസ്ബൻഡറ് പറഞ് എന്താ ഈ സാധനം ഒന്ന് കഴിച്ച് നോക്ക് പറഞ് അപ്പ ഞാൻ അത് പച്ചക്കായി പൊരിച്ചു ച്ചക്കായി രസുണ്ടാവുലെ? ഞാൻ തിന്ന് നോക്ക്ന്ന് അറഞ് അപ്പൊ ആ വെള്ള ചട്ടിന് ഓരു തെര്നെ ആഹ് അതാണ് ആ ചൂടോട്ക്കെ ആ ഒരു തെര്ന ആ ചൂട് അറഞ്ഞാ നല്ല ചൂടൊക്കാരെ
ആഹ്.
അ ഐക്ക് ഓരാ വെള്ള ചട്നി ഉണ്ടല്ലോ ചമ്മന്തി അതിര്ത്തെ ആ ഉം കൂട് ട്ടി തിന്നപ്പ നല്ല ടേസ്റ്റ് ഞാൻ പറഞ് പച്ചക്കായി പിടച്ച് അ ഐക്കന്നെ ആ മറ്റേ പൊട്ടാറ്റോ അല്ലേ
ആഹ്.
ആഹ് അതും അതേ അതേ മാതിരി സ്ലൈസ് ആക്കിയാട്ട്
ആഹ് പൊട്ടാറ്റോന ഞാൻ തിന്നലുണ്ട്.
ആഹ് അപ്പ ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറ്റും ഇണ്ടാക്കാൻ നമ്മളിത് അങ്ങനെ ഉണ്ടാക്കുന്ന സ സാനല്ലല്ലോ പച്ചക്ക്.
അതന്നെ.
ഉം അപ്പൊ അവരൊക്കെ വെറൈറ്റി നല്ല ടേസ്റ്റ്ണ്ട് അറെയെനി
ഉം.
ഉം.
ഞമ്മള് ചിന്തിക്കും എങ്ങനെപ്പ അതൊക്കെ അങ്ങനെ ഇണ്ട
ആഹ് അ തിന്ന കാണുമ്പോ വിയാര്ച്ചും ഇതൊക്കെ തിന്നാൻ കഴിയൊന്ന് പക്ഷെ നല്ല
ആ ഇ ഇവിടെ നിന്റെ ഹസ്ബൻഡില്ലേ? പിന്നെ ഈ പൂള പൊരി അതേ പോലെ പൂള പൊരിയില്ലേ?
ആഹ്.
അതേ പോലെ മധുരല്ലേ പഴയില്ലേ?
ആഹ്.
അത് ഉർൾ ഉരുളെങ്കെങ്ങ് പൊരി
ആഹ്.
ഏഹ് ഈ മധരക്കേങ്ങിന്റെ പൊരി.
ആഹ് ആഹ് ആഹ് ബേക്കറി.
ആഹ് ബേക്കറി ആണ് പക്ഷെ ഇതൊക്കെ പൊരിക്കുംന്ന് ചേമ്പ്
ഏഹ് വീട്ടിൽ പൊരിക്കു അല്ലാതെ പൊറത്തന്ന് വാങ്ങുന്നല്ല.
വാങ്ങ്ണെന്നെ ചേമ്പിന്റെ പൊരി.
ഉം ചേമ്പോന്ന് ഇൻക്ക് ഞാനിപ്പോ കേക്ക.
ആഹ് അതാ ഞാൻ പറഞ്ഞത് ചേമ്പ് ഉർ ആഹ് ഉരുളങ്കെങ്ങ്, മധുരക്കെങ്ങ്.
ഉം മധുരക്കേങ്ങ്, ഉരുളക്കെഴങ്ങ് മറ്റേ ഇത്
ആഹ് അയ്ന് പഴ്‌ത്ത പയം ഈ പയന്നെ നീളത്തില് ഒക്കേ
ആഹ് ആഹ്.
പൊരിച്ചിട്ട് വെര ന്നിട്ട് ഞാനൊരു വട്ടം ഇവല് ചേമ്പ് പൊരിയ അറിഞ് കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു പടച്ചോനെ നാവ് ചൊറിയൂലോയ്ച്ചു ഞാന്.
ഏഹ് ഹ്.
ആഹ് ആഹ് പക്ഷെ നല്ല രസിണ്ട്.
ആഹ് ശരി മ്
ഞമ്മള് ഏ ഞമ്മൾ കാണ് ണതല്ല ഒരോ ഇതന്നെ ഓരോരുത്തര്
അതോരോ റെസിപ്പി ഓരോ നാട്ട്ത്തതാണ് അത്. അതോരന്നെ അയക്കുമ്പ നമ്മള് ആഹ്
ഇപ്പന്നെ ഓരോ കടകളൊക്കെ തുടങ്ങിയിട്ട് നല്ലോം പിടിച്ച്ക്കാൻ പറ്റ്ണ എന്നും പറ ല്ലെ, ലബാനെന്നെ പറയുമ്പം നല്ല ഷുഗറ്ള്ള സാധനാണ്. പക്ഷെ നമ്മളൊക്കെ അയിന് ഞമ്മളൊക്കെ അയിന് അടിക്ടാണ് ആഹ്. നമ്മളൊക്ക അയിന് ഒരു മന്ദപ്പ അത് തിന്നാല് ഒരാൾക്ക് ഒരു പെട്ടി ഫുള്ളായിട്ട് തിന്നാൻ കഴിയൂല.
കഴിയൂല പക്ഷെ അത് പിന്നെ വാങ്ങിച്ച് അത് തിന്നുമ്പോ വിചാരിച്ചു ഇനി ഇത് വാങ്ങൂലാന്ന് പക്ഷെ, കുറച്ചൂസം കഴിഞ്ഞ പിന്നെ അഹ് തിന്ന് അതാണ് അയ്ന്റെ അതന്നെ അതാണ്.
അതാണ്
വീണ്ടും അയിനെ നമ്മക്ക് നമ്മക്കത് വേണം എന്ന് തോന്നിപ്പിക്കാണ്.
ആഹ് ആഹ് ആഹ്
നിങ്ങക്ക് അത്രയും ആ തിന്ന്ണ സമയത്ത് ഞാൻ വിചാരിക്കും ഇഞ്ഞ് ഇത് വേണ്ട എന്തോര് മധുരം പക്ഷെ വീ പിന്നെ എന്നേലും അത് തിന്നാൻ അഹ് വാങ്ങേനി എന്നുള്ളൊരു പൂതി വരും.
ആഹ്, ആഹ്, ആഹ് അതന്നെ. പിന്നെ എന്ത്, ഞാൻ മക്കളെ എണീപ്പിക്കട്ടെട്ടോ,
ആഹ്, അയിക്കോട്ടെ ഇന്നാ
ച്ചോക്കട്ടെ,
നീച്ച്ണ്ടാവിലലേ?
ഇല്ല, ഇല്ല സ്കൂള്ണ്ടല്ലോ ആ ഇന്നാ ശരി.